ഹെലോ ഹലോ
ഹെലോ
ഹലോ
ആഹ് അഹ് ആഹ് ഹെലോ കേക്ക്ണ്‌ണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പറയൂ
ന്തൊക്കെ വിശേഷം സുഖാണോ?
സുഖമാണ് നല്ല വിശേഷം അവടെ എന്താണ് വിശേഷം
വെടിം നല്ല സുഖാണ് വെല്യ കാെഴപ്പൊന്നില്ല ഇങ്ങെനേ പോവ്ന്നാെക്കെണ്ട്
മഴ പെയ്യ്ണ്ടോ?
അവിടേ നല്ല മഴ ഇണ്ട് പ്പം രാവിലെ തൊട്ടേ അത്യാവശ്യം മഴയൊക്കെ ഇണ്ട് പിന്നൊരു കൊറവ് ഇപ്പളാണ്ള്ളത്
ആഹ് ഇവ്ടെ നല്ല മഴ ഇവ്ടെ മഴ ഫുൾ ടൈം മഴ തന്നെയാണ് മഴ മഴയോട് മഴ കൊടക്ക് നല്ല ഓ ഫർണ്ടെങ്കിൽ കൊട വാങ്ങണം
ആഹ് കൊടാ ഇങ്ങെളെവ്ട്ന്നാ കൊട വാങ്ങല്
ഞാൻ കടേന്ന്
അങ്ങനെല്ലാ ഏത് ഇതിന്റെ കമ്പനീന്റെ കൊടേ വാങ്ങാറ്
ഇപ്പൊ ഞാൻ യൂസെയ്യ്ന്നത് പോപ്പിന്റെ കാെടേണ് പോപ്പി നല്ല കൊടേണ്
നല്ല കൊടയാണോ?
ഞങ്ങള് ഇങ്ങെനെ ബ്രാൻഡഡായിട്ട്ള്ളെ കൊടൊന്നും വാങ്ങാറില്ല്യാ സാധാര്ണെ കൊടേണ് യൂസെയ്യാറ് ക്ഷെ അതൊക്കെ പെട്ടെന്ന് പൊട്ടി പോകും
കെറ്റിന്ന് വാങ്ങ്ന്നതായ്രിക്കും നന്നാവാ കാരണം അവിട്ത്തെ കാെടെയ്ക്കൊക്കെ നൂറ് ഇര്ന്നൂറ്‌ രൂപയൊക്കെണ്ടാവാെള്ളു
ആണോ
ഉം അതെ അതെ
പക്ഷെ ഞാന് എന്തിനാ എന്താണ്
ഭക്ഷണാെക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ച് അവിടെ ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ച് ഇന്ന് ചോറും ആഹ് ചിക്കൻ കറിയും സാമ്പാറും ഉപ്പേരിയും പപ്പടൊക്കേന്നു അവ്ടെ എന്തേന്നു
ഓഹ് ഭയങ്കര ഫുഡ്ഡാണല്ലേ ഇങ്ങെക്ക് ഇങ്ങള് ഭയ്ങ്ക്‌രെ ഇതാണല്ലോ
അതെ അതെ എന്നും ഇവിടെ അങ്ങെനെണ്ടാവാറ്ണ്ട് ചോറ് ഉപ്പേരി എല്ലാംണ്ടാവാറ്ണ്ട് അവിടെന്താണ് ഭക്ഷണം
ഞങ്ങൾക്ക് ഇവിടെ ഏഹ് അതേ പോൽതന്നെയാ ചോറും കറി മീൻകറിയാണ്ള്ളത് പിന്നെ പപ്പടം ഏ സൈഡില് തോരന്ണ്ട്.
ഓക്കെ ദൃശ്യം സിനിമ കാണാൻ പോയിരുന്നോ?
ഇല്ല. ഇതുവരായിട്ടും പോയിട്ടില്ല കാണണംന്ന് ഭയങ്കര ആ ഗ്രഹണ്ട് പക്ഷെ എന്ത്‌ ചെയ്യാനാ കാണാൻ പറ്റ
ഒട്ടിട്ടിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ കാണാല്ലോ
ഇനിയിപ്പം കാണണം ഭയങ്കര തെരക്കായതോണ്ടേ ഓരോ കാര്യങ്ങള്ള്ളേ അതോണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല കോളൊന്നും
സിനിമകളൊക്കെ കാണാറുള്ള ആളാണോ?
ആ ഞാന് അങ്ങനെ എപ്പോഴും സിനിമന്നും കാണല എന്നാലും നല്ല നല്ല സിൻമകളൊക്കെ വന്നാ കാണും
ആണോ ഏത് ഏത് സിൻമേ ഏറ്റും ഇഷ്ടം?
ഇനി എങ്ങൻത്തെ ജോണറ്ള്ള സിൻമാണോ? അതാണോ ചോയ്ച്ചത് ഏത് ജോ കോമഡി ഭയങ്കര ഇഷ്ടാണ് അതേപോലെ ഫാമിലി പിന്നെ ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടാണ്. റൊമാൻ റൊമാന്റിക് മൂവി നല്ല മൂവീസ് ഒക്കെ ആണെങ്കി കാണും. പക്ഷെ
മോഹൻലാലിന്റെ ആരാധകരാണോ?
ആഹ് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടാട്ടോ
ശരിയാ ശേ നല്ലൊരു കംപ്ലീറ്റ് നടനല്ലേ എനിക്കും മോഹൻലാലിനെയാണ് ഏറ്റവും ഇഷ്ടം.
ആണോ നിൻക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടാണോ ശരി എനിക്കും ഭയങ്കര ഇഷ്ടാട്ടോ നല്ല അടിപ്പൊളിയല്ലേ
നല്ല നടനാണ് നല്ല താണ്.
ആഹ് അദ്ദേഹത്തിന് ഈ അടുത്ത് എന്തോ ഒരു അവാഡൊക്കെ കിട്ടിയിട്ടില്ലായിര്ന്നോ?
അത് മമ്മൂട്ടിക്കാണ് പത്മഭൂഷൺ
ട്ടിക്കെക്കെ അതിന് മുന്നായിട്ട് വേറെന്തോ ഒരു അവാടെങ്ങാനും കിട്ടിയിട്ടില്ലായിര്ന്നോ?
എന്ത് അവാഡാ കിട്ടിയേ?
കഴിഞ്ഞ വർഷം ആണെന്ന് തോന്ന്ണു കഴിഞ്ഞ വർഷാണോ ഈ വർഷാണോന്ന് അറിയില്ല തൊടക്കത്തില്
മോഹൻലാൽനോ?
ആഹ് കിട്ടിട്ട്ണ്ടായിര്ന്നല്ലോ
എന്റെ അറിവില് മോഹൻലാലിന് കിട്ടിയിട്ടൊന്നുല്ല.
നിങ്ങള് പിന്നെ എന്ത് മോഹൽലാൽ ഫാനാത്
മോഹൻലാലിന് കിട്ടിയിട്ട്ണ്ട് ശര്ക്കും കിട്ടിയിട്ട്ണ്ട്.
അതെ ശരിക്കും കിട്ടിട്ടുണ്ട്. പക്ഷെ എന്താ അവാഡാ കി
പത്മശ്രീ ആണോ പത്മശ്രീ ആണോ
പത്മശ്രീ അങ്ങനെ എന്തോ കിട്ടിയതെന്ന് തോന്ന്ണ്ട്.
ഈ പത്മശ്രീ പുരസ് ക്കാരം കിട്ടി മറ്റേ ജയറാമിന് കിട്ടിയിട്ട്ണ്ടല്ലോ. പക്ഷെ ജയറാമിന്റെ ന്നാ ആക്റ്റിങ് ഇക്കത്ര ഇഷ്ടാ. പക്ഷെ പണ്ടത്തെ സിൻമകളൊന്നും എനിക്ക് അത്ര ഇഷ്ടല്ല. ഒരു അർത്ഥം ഇല്ലാത്ത സിൻമകള് മറ്റേ ഒരു സിൻമ ണ്ടല്ലോ ഏ കുടുംബം വിശേഷം എന്തായിരുന്നു അയ്ല് അവൻ പോലീസ് ആയിട്ട് ആക്ടെയ്യും.
ആഹ് വൈഫ് ഏതോ ഡി ജി പിന്റെ മോളാണ്.
ആഹ് അത് വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ മൂവിയാണ് അന്നത്തെ ആൾക്കർ അതൊക്കെ വിശ്വസിച്ച്
ആഹ് അത് അത് കണ്ടിട്ടാണ് തോന്നു ഇപ്പത്തെ ആൺകുട്ട്യാളൊക്കെ ആ ഒരു കലിപ്പൻ ഒരു
ആ സിൻമ കലിപ്പൻ ബോയ് അതെ മിസോചന സ്റ്റാറായ്ര്ന്നു എല്ലാം ആണുങ്ങളും ഇപ്പൊ പൊതുവെ എല്ലാരും അതൊക്കെ കണ്ട് ഇൻഫ്ലൂൻസ് ആയിട്ട് അതില് ആ സ്ത്രീ വളരെ കറക്റ്റായ് നിങ്ങള അഭിപ്രായം എങ്ങനെല്ലേ
അതന്നെ ഇപ്പം സ്ത്രീകൾ ഇപ്പ മാറിയിട്ടുണ്ട് പക്ഷെ പുരുഷന്മാരിപ്പോഴും പഴയ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ജീ അതെ
ശരിയാണ് സ്ത്രീകള് മാത്രമാണ് ഏ പാത്രം എഴുതാനും ഏഹ വീട്ടു ജോലിക്ക് മാത്രേ ഉള്ളതാണ് സ്ത്രീ
ആഹ അങ്ങനെ
പക്ഷെ അത് തെറ്റാണ് ആ സിനിമയില് ഫുൾ ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റ് ആണ്
ആണ് ഇന്നട്ട് പോരായിട്ട് ആ പെണ്ണിനെ ലാസ്റ്റിലെ അങ്ങനെരു
ആ പെണ്ണിനെ കൊണ്ട് കുലസ്ത്രീയാക്കുകയും ചെയ്തു പെണ്ണിനെ കൊണ്ട് മാപ്പ് പറയപ്പിച്ചു എന്തിന് അവളെ ഭാഗത്ത് എന്തായിരുന്നു തെറ്റ്
ഒരു തെറ്റുല്ല അതുപോലെ തന്നെയായിരുന്നു ആം മോഹൻലാലും ഊർവശീന്റെ ഒരു സിനിമല്ലേ മിന്നാരോ അങ്ങനെന്തോ
മിന്നാരോ ഞാൻ കണ്ടിട്ടില്ല ഹ് ഊർവശിയോ അല്ലല്ല ഇത് ഇത് ഏ മിഥുനം
ആഹ മിഥുനം പാവം ഉർവശി എങ്ങനെ
ശരി അങ്ങല്ലെ ഓള് ചോദിച്ചു ടൈമിനും ഇതിനായി, പക്ഷേ തീരെ ഇതാകാതെ പക്ഷെ അതിന്റെ മുന്നേ ഒക്കെ ഉണ്ടല്ലോ
ആഹ എന്ത് സ്നേഹത്തിലാ നിന്നത് അല്ലെങ്കിലും പൊതുവേ ചെക്കന്മാർങ്ങനെയൊക്കെ തന്നെയ ആണ്
അയിന്റെ മുന്നേ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ അയിന് മുന്നേ കത്തെഴുതുന്ന് അല്ലിമലർ കാവില് പൂരം കാണാൻ ഒരുമിച്ച് പോന്ന എന്തൊക്കെയാണ്
എന്തൊക്കെയായിരുന്ന് പക്ഷെ നാ പെണ്
സമയ ഉണ്ട് അവന്റെ ബിസിനസ്സ് അവന് അപ്പംകുഴപ്പമില്ല ഇതൊക്കെ ആയപ്പോ പിന്നെ ബിസിനസാണ് വലുത് അങ്ങനെ നോക്കാൻ വയ്യാണ് ആ സിനിമ എനിക്കിഷ്ടായില്ല
എനിക്കും ഇഷ്ടായിട്ടില്ല
എന്നിട്ട് അതിലും അവസാനം ആര മാപ്പു പറഞ്ഞേ ഉർവശി. സ്ത്രീകളെ കൊണ്ട്- പറയിപ്പിക്കുക എന്നുള്ളതാണ്, അന്നത്തെ ആ സിനിമകളിൽ ഒരു-
അ മിക്ക സിനിമകളിലും അങ്ങനെ തന്നെ. നല്ല സ്ത്രീകളെ അടിച്ചമർത്ത.
അതെ.
ഇപ്പത്തെ സിനിമേൽ അങ്ങനത്തെൊന്നും കാണാൻ പോലും പറ്റൂല്ല.
വേറെ മിനിമായിട്ടുള്ള കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അവര് അയില്.
ആ സിനിമേൽ ആ. ഊർവശീന്റെ അവസ്ഥ കണ്ടപ്പോ നമ്മളൊക്കെ അവസ്ഥ പോലെ തോന്നിപ്പോയി കാര്യം കണ്ട് കാണുന്നവരെ ആണുങ്ങൾക്ക് ഭയങ്കര ഇതെ അതിനേഷം നമ്മൾ എന്തെങ്കിലൊക്കെ പറഞ്ഞട്ടുണ്ടെങ്ക-
എല്ലതൊണ്ട്. സമയം ഫു- ടൈം ഉണ്ടായിരിക്കുന്നട്ട് എന്തൊക്കെയാ പറയാ എന്നെ അവിടെ കൊണ്ട് പോകും. ആരെങ്കിലും ഹണിമൂൺ ഗ്രൂപ്പായിട്ട് പോവ. ഫാമിലി ആയിട്ട് പോവ.
ഒരിക്കലുംല്ല. പിന്നെ എന്തിന് വേണ്ടിയിട്ടാണ് ഹണിമൂണ്?
അതന്നെയാണ്. പോൾ ന്ന് പറഞ്ഞഞ് കഴിഞ്ഞാ- കല്ല്യാണം കഴിഞ്ഞ് പുതിയ ജോഡികൾ പോണ പരിപാടിയാണ്.
അതെ. അതിന് പോലും കുടുംബക്കാര് വന്നിട്ട് അതിന്റെ ഇടേ കേറി
അന്നത്തെ റൈറ്റേസ് ക്കെ ഭയങ്കരതാ. പക്ഷെ ഇപ്പട്ത്ത്ങ്ങനെ റീൽലൊക്കെ ട്രെൻഡാവുന്നൊരിതുണ്ടല്ലോ? ഏഹ് മോഹൻലാലിന്റെ പണ്ടത്തെ ഒരു സിനിമ. മോഹൻലാലിന്റെ വൈഫ് ശോഭന. എന്നിട്ട് ശോഭനയും മോഹൻലാലും കൂടി പൊറത്ത് പോയി വര്മ്പം അമ്മായിമ്മ അമ്മായിമ്മയും നാത്തൂൻ കൂടി പറയും ഫുഡ് ഉണ്ടാക്കാൻ. പക്ഷെ അന്നത്തെ കാലത്ത് ഈ സിൻമ എറങ്ങ്ണേന്റിം മുന്നത്തെ കാലത്താണ് ആ സിൻമ. ആ സിൻമീല് കറക്റ്റ് മെസ്സേജാണല്ലോ പറീണത്. അവര് ഫുഡ് ഉണ്ടാക്കി കഴിചോളുംന്ന്. ഫുഡ്ണ്ടാക്കാൻ മാത്രള്ളല്ലാന്ന്. ഓന് അ തില് മോഹൻലാലിൻ്റെ കാരക്റ്റർ ഭയങ്കര ഇട്ട് വൈഫിനെ സപ്പോർട്ട് ചെയ്തിട്ട്, ഫുഡ് ഇണ്ടാക്കാൻ മാത്രല്ല ന്നുള്ളത്.
സത്യം. പക്ഷെ ആ ഒരി ത് ഇപ്പത്തെ ആണുങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പത്തെ ആണുങ്ങളെ ആ സിനിമ കാണിപ്പിക്കണം. ഇന്നാലേ മനസ്സിലാവുള്ളൂ. വൈഫിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം ന്നുള്ള
ആഹ് എങ്ങനെ ട്രീറ്റെയ്യണം ന്നുള്ളത് മനസ്സിലാവൊള്ളൂ.
അല്ലാണ്ടേ ഇവരിപ്പളും ഈയൊര് പഴയ ജയറാമിന്റെ സിനിമയിലൊക്കെ ഒതുങ്ങി കൂടിയിരിക്ക്യ. വെറുതയല്ല ജയറാമിന് ഇപ്പോ സിനിമ ഒന്നും കിട്ടാതായ
സ്ത്രീ നെർഞ് അത് മറ്റേ പൂമുഖവാതിക്കല് കാത്തിരിക്കണം കണ്ണ് നട്ട് കാത്തിരിക്കണം. വീട്ട്ത്തെ എല്ലാ പണിം നല്ല മൂവിയായിനി മറ്റേ മൂവി സദിഷ അല്ല നിമിഷ വിജയൻ. മൂവി ഉം നിമിഷ വിജയൻ്റെ മൂവി
അതെ.
അറിയോ? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ.
ആഹ് അത് ക
അതൊക്കെ കൺ ണ്ടിട്ട് കഴിഞ്ഞാ ചെല ആൾക്കാര് പറയും എന്താത് ബോറൻ സീൻസാണ്. കാര്യങ്ങളെന്നെ റി പിറ്റെചയ്തൊണ്ടിരിക്ക്യാ. അതാണ് ഓളെ ലൈഫാണ് കാണിക്ണ്. ഇത് രാവിൽ തൊട്ട് വൈന്നേരം വരെ പണിയെട് ന്ന് ഇതാക്ണ്. ഇന്നാ ഒരു അപ്രിസിയേഷൻ ഒരു തേങ്ങില്ല്യ. ഓള് ഡാൻസ് ഇഷ്ടപ്പെട് ണ ആളാന്ന് പോലും സുരാജിന് അറീല്ല.
സത്യം.
ഡാൻസറാന്ന് പോലും അറിയില്ല. ഇന്നട്ട് സ്വന്തം പാഷൻ നെ ഫോളോ ചെയ്യാൻ സമ്മയ്ക്ണില്ല. അതൊക്കെ എന്താണ്?
പീരിയഡ്സ് ആയിട്ട് അവിടെ പൊർത്ത് കെടക്കണം. അത് ആക്കാൻ പാടില്ല ഇതാക്കാൻ പാടില്ല വല്ലാത്തൊരവസ്ഥേണ് ഇതൊക്കെ സത്യം പറഞ്ഞഴിഞ്ഞാല്. ഇപ്പളും അങ്ങനെ കൊറെ ആൾക്കാര്ണ്ട്.
വളരെ അവസ്ഥയാണ് പത്ത് മിൻറ്റ് ആയി